ഹലോ. എന്തായി വെറുതെരിക്ക നീ ഫുഡ്ഡ് കഴിച്ചോ?
ഞാൻ ഫുഡ് ഇങ്ങനെ കച്ചില്ല.
ആ എന്ത റ്റി.
ഞാൻഇന്നലെആന്റിയുടെവീട്ടിലായിരുന്നല്ലോ? അപ്പൊ ഇന്ന് രാവിലെ അവിടെന്ന് ഇങ്ങടെ പോന്നു. അപ്പ. പിന്നെ അവിടന്നും കഴിച്ചില്ല ഇവിടന്നും കഴിച്ചില്ല പിന്നെ എങ്ങനെ ഇരുന്നു.
ഓക്കെ. നീ ഇങ്ങനെ ഡയറ്റെടുക്കുവാണല്ലോ
അതെ അതെ അങ്ങനെയല്ല അവിടുന്ന് കുറേ ചെടികളൊക്കെ ഞാൻ കൊണ്ടന്നാരുന്നു അപ്പൊ ഞാൻ പിന്നെ വന്ന സമയത്ത് ഡ്രസ്സൊക്കെ മാറി അതൊക്കെ നട നടാനൊക്കെ നോക്കി പിന്നെ മഴ വന്ന് കഴിഞ്ഞാൽ
ഉം ഉം ഉം ഇവിടെ നിങ്ങൾ എന്താ മഴാന്നൊക്കെ പറയാ ഞാന് വെയിലത്തിരിക്കുവ യൂ നോ
അത് ഞങ്ങൾക്കിതേ ഇന്നാണ് മഴ വന്നത് നാലഞ്ച് ദിവസം കൂടിയിട്ട്
ഓക്കെ ഓക്കെ ഞാൻ ആരാ ആ ഹുക്കൂംസിലെ ആൾക്കാരോട് ചോദിച്ചപ്പോ അവര് പറയുന്നത് അവിടെ ഭയങ്കര മഴയാന്നാ
ഏയ് നമ്മുടെ ഇവിടെല്ല എറണാകുളത്ത് ഉം ആഹ് പിന്നെ നീ ഏ പുറത്തൊന്നും പോവണില്ലേ ഇന്ന്
ഇന്ന് മീൻ മേടിക്കാൻ പോയി ഞാന് അച്ഛനോട് പറയായിരുന്നു അച്ഛൻ ഒന്നും കൊണ്ട് പേടിക്കണ്ട ഒരു അക്രോ കൊളച്ചറ് മാഫിയാണ് അച്ഛന്റെ ബാക്കിൽ ഇരിക്കണത് അത് ഞാൻ നല്ല മീൻ നോക്കി മേടിച്ചരാന്ന് പറഞ്ഞിട്ട്
അതെവിടുന്ന്
എവിടെന്നൊന്ന് ഒന്നുമല്ല അവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് മീൻ കൊണ്ടുവന്ന് വെയ്ക്കും ഒരുലോ പെട്ടി ഓട്ടോല്
അത് അവര് ഫാമീന്ന് കൊണ്ടുവരണ മീനാ
ഫാം ഒന്നുമല്ല ഈ കടൽമീൻ തന്നെയാ പക്ഷെ കൊറെ സ്ഥലത്തൊന്നും വരില്ല അത് ഞങ്ങൾക്ക് കിട്ടുന്നുന്ന് വെച്ചാൽ നിന്റെ അവിടെ ഇന്ന് രാവിലെ പിടിച്ച മീനായിയിരിക്കും മീനായിരിക്കും ചിലപ്പോ ഇവിടെ വൈകുന്നേരം കിട്ടുക
ഓ ഓ ഓ അപ്പൊ അവിടെ അടുത്തൊന്നും ആരും മീൻ കൃഷിയൊന്നും ഇല്ലേ
എന്ത് മറ്റേ ഇതുണ്ടല്ലോ ഫ്രഷ് വാട്ടർ ഫിഷ് എല്ലാം കിട്ടും റോഹ് കട്ട്ല തിലാപ്പി അമർദാല് അതൊക്കെ അത് ആഹ് അത്പ്പ കഴി കഴിഞ്ഞേയുള്ളൂ ഇപ്പം ലാസ്റ്റ് വീക്ക് അത് മേടിച്ച് അത് കഴിച്ച് നമുക്ക് കഴിക്കാൻ തോന്നുവല്ല കടൽ മത്സ്യം കഴിക്കാൻ തോന്നുവല്ലോ അങ്ങനെ ഇന്നലെയും ചെമ്മീൻ ഉണ്ടായിരുന്നു
ആഹ് ഫ്രഷ് ചെമ്മീൻ
അങ്ങനെ അത്ര ഫ്രഷ് ഒന്നുമല്ല നിന്റെ ഇവിടൊക്കെ നല്ല നിങ്ങൾടെ അവിടെ മീൻ എങ്ങനെയുണ്ട്
ഇവിടെ ചെമ്മീനൊന്നും ഇല്ല കേട്ടോ ഇവിടെ മീനൊക്കെയുള്ളു കടലീന്ന് വന്ന മീനൊക്കെ ഉണ്ട് പക്ഷെ- ട്ടെ ഞങ്ങളങ്ങനെ മേടിക്കാറില്ല ഇവിടുന്ന് തന്നെ മീൻ എടുക്കും അതുകൊണ്ട് ആഹ് വല്ലപ്പോഴും ചാള മേടിക്കും
ഉം ഇന്ന് ഞാൻ മത്തി വാങ്ങിച്ചു കിലോ മുന്നൂറ്
ഉം ഉം നീ മീനൊക്കെ മേടിക്കാൻ പോവല്ലേ
ആഹ് പിന്നെ ആരാ പോവാ
അച്ഛൻ അമ്മ
അച്ഛന് അച്ഛ അതായത് മറയിൻ എന്നെയീ പഠിപ്പിച്ചല്ലോ ഫിഷറീസ് അപ്പം പഠിപ്പിച്ചേന് എന്തേലും ഒരു ഉപകാരം വേണ്ടേ
ഓഹ് അങ്ങനെ ഉം
മീൻ മേടിക്കാൻ പോവും പിന്നെ ആ ചേച്ചിയുടെ ഫാദറിൻ ലോ മരിച്ച്
ഏത് ചേച്ചിടെ
നിങ്ങടെ ലാബിലെ ചേച്ചീടെ
ഐശ്വര്യ ചേച്ചിടെയോ ഓഹ് എന്ത് പറ്റി
ആൾക്ക് ക്യാൻസർ ആയിരുന്നു
ആഹ് ഇവര് ഒരു വീട്ടിലല്ലേ താമസിക്കണെ
അല്ലല്ല അവര് വേറെ സ്ഥലത്തും ഇവര് വേറെ സ്ഥലത്തും വേണം
അഹ് ആഹ് അപ്പോ ചേച്ചി നാട്ടിലേക്ക് പോയോ
ഇന്നലെ രാത്രി ന്നെ പോയി
ആഹ് കൊറേ നാളായിട്ട് ഇങ്ങനെ കിടപ്പ്‌ വല്ലതും ങ്ങനെയാരുന്നോ?
കേടക്കുവല്ലാരുന്നു വയ്യാതാരുന്നു ട്യൂബ് എല്ലാം ഇട്ട് അങ്ങനെ ഇരിക്കുവായിരുന്നു
ആഹ് ആഹ് അപ്പ ഇനീ ഒരു ഒരാഴ്ചത്തേക്ക്‌ ഒന്നും കാണൂലല്ലോ
പത്ത് പതിനാറ് ദിവസംക്കെ ആവും ഓം മരുമോളല്ലേ
ആഹ് കൊറെ ചടങ്ങുകളൊക്കെ ഉണ്ടാവ് ലോ അവ്ടെ ജിമ്മിലൊന്നും പോയില്ലേ ഇന്ന് എന്ത്‌റ്റി
എനിക്കറിയില്ല എനിക്ക് ഈ എക്സാമിന്റെ എടെല് എനിക്ക് രണ്ടും കൂടി അങ്ങ് ശെരിയാവുന്നി ല്ല
പഷേ ജിമ്മില് രാവിലെല്ലേ പോണെ വെള്
എടിയെ എന്ത് വേദനന്ന് അറിയോ ഞാൻ വന്നയ് വെറുതെ കെടക്കാ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല കൈവേദനിച്ചിട്ട്
ഉം ഉം
അപ്പോ ഞാൻ ഉദ്ദേശിച്ചു ഉം ജൂലൈ തൊട്ട് മര്യാദക്ക് പോവാന്ന് മുപ്പതാം തീയതി കഴിഞ്ഞാ കഴിഞ്ഞല്ലോ പരീഷ ഇനി ഇപ്പഅടുത്ത കാലത്തൊന്നുംണ്ടാവില്ലല്ലോ അയ്യേ ഷൊർണുര്
ആഹ്
അത് പോവാന്ണ്ട് ഒറ്റപ്പലൊക്കെ കഴിഞ്ഞ് പോണം ഒറ്റപ്പാലംന്ന് പറഞ്ഞാ ഈഹ് പാലക്കാട് ടൗണിന്ന് തന്നെ ഇണ്ട് ഒരു മണിക്കൂർ ബസ്സിലൊക്കെ ഇരിക്കുവാണെ അതും കഴിഞ്ഞു പോണം
ഉം ഉം അമ്മയൊക്കെ എന്ത്‌ എടുക്കണു
അമ്മ മീൻങ്കറി വെക്കുന്നു അമ്മ ഗുരുവായൂര് പോണംന്ന് പറഞ്ഞ് നിക്ക്‌ന്ന്ണ്ട്
നീ പോൺലെ
എന്തേടി നിനക്ക് മനസ്സിലാവാതെയാ ഇന്ന് പോയ നാളെ കഴിഞ്ഞ് ചെലപ്പോ നാളെ വൈക്ന്നേരം വന്നാ വന്നു ഇല്ലെങ്കി മറ്റന്നാ രാവിലെ വരുവൊള്ളൂ ആഹ് അത് ഒര്മാതിരി എക്സ്ട്രീമിറ്റി ഓഫ് ഭക്തിയാണ് അത്രയൊന്നും എനിക്കില്ല
ആഹ് അപ്പോ നീ വീട്ടില് ഒറ്റക്ക്‌ ആരിക്കില്ലേ
ആ അച്ഛനൊണ്ട് പൂച്ചയുണ്ട് പട്ടിയുണ്ട്
അച്ച പോണില്ലാ
അച്ഛനൊന്നും പോവൂല അമ്മ മാത്രം
ഒറ്റയ്ക്ക് പോവൊ?
ആഹ് ബസ്സിന് പോകും
ആ ആ ആഹ്
ഇവര് മന്ത്ലി മന്ത്ലി പോണ ടീംസാണ്. അമ്മന്റെ കോ ടീം മേറ്റ്സ് ഒന്നും ഇല്ല ഇപ്രാശം. അപ്പം അമ്മയ് ക്ക് എപ്പഴാ വേണന്ന് തോന്നിയാ മുന്നക്കെന്ന് പറയുമ്പം അച്ഛൻ അതായത് അച്ഛൻ എവിടെ വേണെലും പോവാൻ അച്ഛൻ ഒക്കെയാണ് പക്ഷേ അമ്മ എവിടെങ്കിലും പോവുമ്പം അച്ഛന് അത് പറ്റില്ല
ഉം
അച്ഛന് ഈ കല്യാണം കഴിയുന്നതിന് മുമ്പ് തൊട്ട്ന്നെ ഈ ഓണത്തിന് ഒരു പത്തൂസം എവിടെ എല്ലാടെയും ഇന്ത്യ മൊത് ത്തം ഇന്ത്യടെ പൊറത്തും എല്ലാടെയും ടൂറ് പോവും. പത്തും പതിനഞ്ച് ഞ്ചും ദിവസം അമ്മ അമ്മയ്ണ്ടാവും ഞങ്ങള് ജനിച്ചപ്പ തൊട്ട് അതെല്ലാ വർഷം പോവും. അപ്പൊ ഈ കുഞ്ഞു കുട്ടികളും അമ്മ ഒറ്റക്ക് ഇതെല്ലാം അമ്മ പറയും എന്നെ നോ എനിക്കാരും ഉണ്ടാവില്ല പറഞ്ഞിട്ട് പക്ഷെ ഇപ്പൊ അമ്മ ഞങ്ങളെല്ലാരും വലുതായി അവരുടെ ലൈക് ഓൾമോസ്റ്റ് റെസ്പോൺസിബിലിറ്റീസ് കഴിഞ്ഞു. ഇപ്പൊ അമ്മ പോട്ടെന്ന് പറയുമ്പോ അച്ഛൻ പറയുന്നത് അതെങ്ങനെ നീ എന്നെ ഒറ്റക്കാക്കി പോകും. അപ്പൊ അമ്മ പറയും ഈ മനുഷ്യൻ എന്നെ ഒറ്റക്കാക്കി പോയപ്പോ അങ്ങനെ പൊള്ള് അച്ഛനിത്തവണ ഏഹ് എടി ഇവര് ടൂർ പോവും. ഞങ്ങളില്ല. ഇവര് ഫണ്ട് നടത്തിട്ട് ഇവര് ഒറ്റയ്ക്ക് പോവാ മനസ്സിലാവ്ണ്ടോ? നമ്മളാരും ഇതിലില്ല ഉം ഈ പ്രാവശ്യം ഇവര് പോന്നത് അയോധ്യ ഈഹ് അയോധ്യ വാരണാസി ഹരിദ്വാർ അങ്ങനെ
ആ വാരണാസീലൊന്നും പോയില്ല ഇതുവരെ അപ്പ
എനിക്കൊന്നും അറിയത്തില്ല ഫ്ലൈറ്റിലാ പോണെ
ഓഹ്
ഉം എല്ലാവിടെയും പോയിട്ടുണ്ട് എന്റെ കയ്യില് നീ ഒരു ബ്രേസ്ലൈറ്റ് കണ്ടിട്ടില്ലേ? കളർഫുൾ ആയിട്ടും പിന്നെ ഒരു ബ്ലാക്ക് ക്കാൻ വൈറ്റും. അത് കഴിഞ്ഞവട്ടം ആ കഴിഞ്ഞ വ ട്ടം ഭൂട്ടാനീന്ന് കൊണ്ടുവന്നയാ. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്റെ ബർഡേടന്ന് നിന്റെ ആ നീ ഹോസ്പിറ്റലിലായതിന്റെ ഒന്നാം വാർഷികാണെന്ന്
അന്നായിരുന്നില്ലല്ലോ?
അന്നായിര്ന്ന്. എന്റെ ബർത്ത്ഡേന്ന് രാത്രിയാണ് നിന്നെ എടുത്തിട്ട് നമ്മളാശുപത്രി കൊണ്ടോയത്
ആണാ? ആഹ് അതെ അതെ അതെ തെ കേക്ക് കൊണ്ടുവന്നിട്ട് എനിക്ക് കഴിക്കാൻ പറ്റാണ്ടിരുന്നത് രാ രാത്രി ആ ആ ആ ആ ഓറൊക്കെ ണ്ട്
ഊം
പിന്നെന്ന് വേറെ പണിയൊന്നുംല്ലേ പഠിക്കലന്നെ പണിയൊള്ളൂ വേറെ പരിപാടിയൊന്നുല്ലേ
വേറെന്താ എടി ഇത് എത്ര യൂണിറ്റുണ്ടെന്ന് അറിയോ ദേഷ്യം വരുന്നു എനിക്ക്
ഞാൻ ഒന്നൊന്നും എത്തിയിട്ടില്ല അതിന്റെ ഇടയിൽ കൂടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം
ഏത് നമ്മടെയാ
ഉം
അതെങ്ങനെ അപ്ലൈ ഉണ്ട്
അതാ പോോർട്ടൽ സമർത്ഥ ബോട്ടൽ തന്നെയ
ആഹ ഞങ്ങൾക്ക് റിസൾട്ട് വന്നിട്ടില്ല ആ ആ് വരട്ടെ ഈ സർട്ടിഫിക്കറ്റ് പോയി മേടിക്കല്ലോ ചെയയാ
അല്ല ഡിഗ്രി പോസ്റ്റൽ വരും മറ്റേത് രണ്ടും മറ്റേത് രണ്ടും ഇവരെന്തൊക്കെയോ പറ പറയുന്നുണ്ട് പക്ഷെ കറക്റ്റ് ആയിട്ട് പറയുന്നില്ല എന്താ സംഭവംന്ന്
ഓ ആ നോക്കാം നിങ്ങളുടെ ക്ലാസ്സില് ഹയ്യസ്റ്റ് മാർക്ക് ആർക്കായിരുന്നു
ആ കൺസോ കൺസോളിലേറ്റെഡ് വന്ന് പല്ലല്ലോ റാങ്ക് അത് വന്നാലേ റാങ്ക് അറിയാൻ പറ്റുള്ളൂ
ഒ ഓ ബാക്കി ഡിപ്പാർട്ട്മെന്റിലൊക്കെ റാങ്ക് റാങ്ക് ഹോൾഡേഴ് സിന്റൊക്കെ ഫോട്ടോസ് കണ്ടു ഞാൻ അപ്പൊ ഞാൻ വിചാരിച്ച് ഏ
നമ്മുടെ വണ്ട്
ആ നമ്മുടെ ക്യാമ്പസ്സിൽ ഞാൻ കണ്ടു വേറെ ഡിപ്പാട്ട്മെന്റില്.
ഓ.
എനിക്ക് തോന്നുണൂ ഏ ജിയോ ഫിസിക്സ്കാരുടെയാന്ന് തോന്നു
അവർക്ക് എല്ലാം നേരത്തെേ കഴിഞ്ഞു അവർക്ക്
ആഹ്.
ഏപ്രിൽ മുപ്പതിനെന്നെ എല്ലാം കഴിഞ്ഞു വൈവേം.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
ദിൽനാസിനാണോ?
പേരുണ്ട് ഒരു ബോയും രണ്ട് ഗേളാ തോ
ഇവർക്കൊക്കെ ഇത്. മറ്റേ ഇതെല്ലാം കിട്ടി ഇൻസ്പയർ അല്ലാഞ്ഞിട്ടോ ക്കേ.
ആഹ് ശെരിയാ.
ഉം.
പിന്നെ നിനക്കെന്താ കടയി പോവാനൊക്കെ ഇണ്ടന്നല്ലേ പറഞ്ഞേ?
നോക്കട്ടെ. ഒരു കുറച്ച് ഒരു അഞ്ച്മിനിറ്റ് ഉം ഉം ഞാൻ എന്താലോച്ചു നിനക്ക് ചെടി എന്തെല്ലാം എടുത്തോണ്ട് വന്നു ഫോൺ എടുത്തോണ്ട് വന്നു ആ
ആ ഫോൺ എടുത്ത് കൊണ്ടുവന്നു കെഴങ്ങ് ഇട്ത്ത് ണ്ടൊ ആ കിഴങ്ങ് അത്ടു ത്തില്ല ഞാൻ. കാരണം അത് വേണങ്കിക്കൊ പിന്നെ തോന്നു വേണ്ടാന്ന് കാരണം എല്ല ല്ലവിട്ത്തു ഉണ്ട് അതയിന് കാട്ടിലെ ചെടി പോൽ തോന്നിയാലാ കലാത്തി കിട്ടി.
അഎന്താ?
അലാത്തി ചെടിയില്ലേ വല്ലിയൊരു എലയുക്കുള്ള നല്ല ഭംഗിയുള്ളത്. ഇപ്പാ ആ നീ കണ്ട അറിയായിരിക്കും. നല്ല ഭംഗിയാ കാണാൻ എല അതിങ്ങനെ നെരന്ന് മതിലോട് ചേർന്ന്
ഉ ഹ്മ് ഹ്മ്.
ഉം അത് ഒരെണ്ണം ഇവിടെ കൊണ്ടു നട്ടിട്ട് ന്റെ പട്ടി കടിച്ച് കളഞ്ഞു പിന്നെ അടു രണ്ടാമത്തെയാണ് ഇത് അല്ല രണ്ടാമത്തല്ല മൂന്നാമ
ഓക്കെ അപ്പൊ ശെരിയെന്നാ.
ഉം ശെരിയെന്നാ.
ഓക്കെ ബൈ ഉം.